ഹലോ
ആ ആ
കേൾക്കുണില്ലേ
കേൾക്കണ്ട്
ഉം ഉം നല്ല വിശേഷം ഫുഡക്കെ രാവിലത്ത ചായകുടിയൊക്കെ കഴിഞ്ഞോ
ചായകുടിയൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിക്ക് പോയി പണി ഇങ്ങനെ ഒരു
പണിയിലാവും ഉച്ചകത്തുള്ള പ പണിയിലാവുംല്ലേ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കൻ പണില്ലാവൂല്ലേ
ആ ആ
ഞാൻ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചയക്കെുള്ള ഫുഡ് ഉണ്ടാക്കികൊണ്ടിരിക്ക
പിന്നെ
എത്ര മക്കളാ
എന്താന്ന് സ്പെഷ്യല്
സ്പെഷ്യല് തേങ്ങാച്ചോറും മുട്ടക്കറിയും
ഓ തേങ്ങാചോറ് ഇഷ്ടാ ഇന്റെ പോലെ എനിക്ക് തേങ്ങാച്ചോറ് ഭയങ്കര ഇഷ്ടാ ഏ തേങ്ങച്ചോർക്ക് ബീഫ് ആണില്ലേ കോമ്പിനേഷന് എളുപ്പപ്പണിയാണ്
ബീഫ് ചിക്കന് ഒക്കെ ഉണ്ടാക്കലുണ്ട് ഇപ്പം ഇന്നിപ്പം എ ഇപ്പ പണിയാ ഉം ഇൻക്ക് ചെറുതൊന്ന്ണ്ട് ഇൻക്ക് മൂന്ന് മക്കളാണ്
ആഹ ആഹ ചെറുതിന് നന്ന ചെറുതാ ഓ അപ്പൊ ആഹോ അപ്പൊ പ്രസവിച്ചടുക്ക
ആഹ
അപ്പൊ ഏ അപ്പൊ ഒറ്റക്കാ വേറെ ആരുല്ലേ സഹായത്തിന് ഏ
ഒറ്റക്ക എന്റെറ ഉമ്മ ഉണ്ടായിനി കുറച്ച് ദിവസട്ടോ ഒരു മാസം മ്മണ്ടായിനി പിന്നെ അനിയത്തിക്ക് എന്താ പക്ക കൊണ്ട പോയിറ്റില്ല അപ്പൊ ഓൾക്കും ഓരോ പ്രശ്നങ്ങളൊന്നുംക്കെയപ്പോും ഇമ്മ പിന്നെ ഞ എൻ്റെ വീട്ട വട്ടിൽ തന്നെ പോയി ആ അങ്ങട്ട് തന്നെ പോയി
ആഹ ആഹ് ആഹ ആ എന്നല് പിന്നെ ബാക്കി പണികളൊക്കെ എടുക്കുവോ ആഹ ആഹ
ആഹ എല്ലാം എടുക്കും ഉ ഉ
അപ്പൊ പ്രസവം ഓപ്പർഷന പ്രസവക്കാരല്ലേ
നോർമൽ ഡെലിവറിയേനി ഒരു മാസൊക്കെ കടന്ന്
എന്ത് കുട്ടിയാ
ഗേൾ ആണ്‌ രണ്ട് ബോയ്സാണ് മുന്നേ രണ്ടാൺകുട്ടികളാ ഒരാ ക്ക്. പത്ത് വയസും ഒരാൾക്ക്. ഏട്ട് വയസ്സും
ഉം ഉം
ഒര് പെങ്കുട്ടി
ഉം ഉം
ഓള് ഒർങ്ങാണ് അപ്പൊ ഓള് എണീക്ക്ണേന്റെ മുന്നേ പെട്ടെന്ന് പണ്യക്കെ തീർക്ക അപ്പം കോളെയ്തേണ്ട് പണിട്ത്താ പെട്ടെന്ന് പണി തീരും ഞ മാെട്ട റോസ്റ്റ് എങ്ങനെ ണ്ടാക്കല്ച്ചാല്
ആ പുഴുങ്ങീട്ട് ഉള്ളി വാട്ടീട്ട് ആ
ആ അപ്പൊ ഞാനിപ്പോ എന്തായ്ത്ച്ചാല് ആദ്യം തന്നെ ഉള്ളിയൊക്കെ വാട്ടി ഇഞ്ചിം വെള്ത്തും ഇഞ്ചീം എല്ലാം കൂടിട്ടാണ്ട് ആ ജസ്റ്റാെന്ന് എണ്ണേല് വാ ട്ടിട്ട് ഞാന് ഒര് പാത്രത്തില് വെള്ളം പാർന്ന്ട്ട് അയ് മുട്ട എർക്കി വെച്ചിട്ടെ മുട്ട എർക്കി വെച്ച്ട്ട് ഞാന് ആ ഉള്ളിന്റെ മോൾക്ക് വെച്ച്ട്ട് രണ്ട് വിസിലട്ച്ചാല് ആ കൂട്ട ഉള്ളിം വാടിക്കിട്ടും മു
ആ കുക്കർല് കുക്കല് ല്ലേ ആ അതൊരു ഐഡിയേണ്ല്ലേ
ണ് പണി എൾപ്പാണ് ആ ആ ആ അപ്പൊ ഞാൻ എൾ ന്നട്ട് ഇഞ്ഞത് തൊൽച്ച്ട്ട് നേരെ ആ സാൻത്ത്ക്കാണ്ട്ട്ടാമതി ന്നാ ഉള്ളിയൊക്കെ നല്ല സോഫ് റ്റാവും ചെയ്യും കുക്കർല് വിസിലടിക്കുമ്പളേ ഉം
പിന്നെ തേങ്ങാച്ചോറും കുക്കർലാക്കരം ല്ലെ
തേങ്ങാചോറ് കുക്കർല് കറി വേറൊരു കുക്കർൽ അതാ പണി കയ്ഞ്ഞ് അകട്ച്ചാര്ല് രാവിലെ പണി കയ്ഞ്ഞ് ഇന്നലെ വരെ ഇന്നലെ പിന്നെ നല്ലോം തൊട്ച്ച്ണ് അപ്പൊ ഇന്ന് അകം തൊടക്ക്ണൊന്നുല്ല
ആ ആ പിന്നെപ്പോ ഈ കെടക്ക ഈ സമയത്തൊക്കെ വല്ലാതെ റിസ് ക്ക്ട്ത്താലേ പിന്നെ ഊരവേദനാെന്നും മാറൂലേ
ആരുല്ല്യല്ലോ പിന്നെ ഹസ്ബൻഡും രണ്ട് മക്കളന്നെല്ലാെ കയിക്കാന് അപ്പൊ പിന്നെ ആക്കെ മതിയാര്ച്ച്
ഉം ഞ്ഞ് വൈകുന്നേരത്തിനുണ്ടാവോ അതന്നെ
ആ ആ അതന്നെണ്ടാവും ഉച്ചക്ക് ഞാൻ മാത്രള്ളു അല്ലോ പിന്നെ വൈന്നേരം ഓര് വരുമ്പോത്ത്നല്ലേ ബാക്കി പിന്നെ എന്താ അവിടെന്താ ഫുഡ്ണ്ടാക്ക്ണേ
ഇവ്ടെ ഇന്ന്പ്പോ രാവിലെ പത്തിരിം കറിംണ്ടാക്കി പ്പ ഉച്ചകത്തിന് എന്തേലും പ്പേരി എന്തെങ്കിലും ണ്ട ഞങ്ങളൊന്നു തൊടങ്ങീറ്റില്ല ഇല്ലെയ് ഒ
ആ അന്ന്പ്പൊ തൊടങ്ങീല്ല്യ കോളെയ്തൂണ്ട് പണിട്ത്തോളി
ആ ആ തൊടച്ചും കൊണ്ടിര്ക്കേര്ന്നു ഞാന് ഉം ഉം ഉം
ആ ഞാന് ഇൻക്ക് കോളെയ്താ എല്ലാ പണിം എൾപ്പം കയ്യും ഞാൻ പോലു അറിയാതെ ഞമ്മള്ണ്ടെല്ലോ യാന്ത്രികമായിട്ട്ട്ക്കും
ആ പിന്നെ ഇവ്ടെ എങ്ങനെ അറിയോ കറി ഞ്ഞിപ്പോ ആരുല്ലല്ലോ അ പർണ പോലെവുമ്പൊ കുട്ട്യേളു ഹസ്ബൻ്റു എല്ലാ രും പോയി ഞ്ഞ് ഞാനൊറ്റക്കാണ് വൈകുന്നേരാവോൾ അപ്പൊ രാത്രിയൊള്ളു ആ കൂട്ടാൻ വക്ക് ക്കാനിനി രാത്രിയ കൊണ്ടര
ആ ആ
അപ്പൊ അപ്പണ്ടാക്കും ഒര് ഏഴ് മണി എട്ട് മണ്യാെക്കെ ആവുമ്പോത്ത്
ഓ ഓ അപ്പൊ രാത്രിയാവും പണി കുട്ട്യേളെ പഠിപ്പിക്കലും അയ്ന്റെടേല്
അങ്ങനാവുമ്പൊ എന്താറിയൊ രാത്രിണ്ടാക്കിയ പിന്നെ ചെൽപ്പോ പിറ്റേന്നക്കക്കിനുണ്ടാവും അ പ്പൊര് പണിട്ക്കാൻ ആ ആ അപ്പൊ പണി ഒരുങ്ങുംചെയ്യും ഉം
അപ്പൊ അങ്ങനൊക്കേണ് പിന്നെ വീക്കെൻ്റ്ല് എങ്ങട്ടേൻ യാത്ര പോവലൊക്കണ്ടോ
ആ എലെ എലകളോണ്ടോ അല്ലെങ്കി ഇതേപോലെ എന്തേറ്റേലൊക്കെ ഉച്ചക്ക്
ആ ആ
അങ്ങനെക്കെ ഇണ്ടാവും യാത്രെ അങ്ങനൊന്നും പോവാ ഇയ് അയ് ചോയ് ച്ചാല് പിന്നെ കാര്യമായ്റ്റൊന്നും പോവുലാ ഇഷ്ടാണ് പോണതൊ
ആ ആ ആ വെക്കേഷൻൽ പോയാ
വെക്കേഷൻൽ പിന്നെ ചെറ്തായിട്ടൊന്ന് പോയി നങ്ങൾ കസിൻസാളൊക്കപ്പാടെ
ആ ഓ ഓ അയ് നല്ല രസാണ് ഞാൻ പറയാ എത്ര അട്ത്ത്ക്കാണെങ്കിലും കൂട്ടത്തിൽ ത്തിൽ ഇള്ള യാത്രാർണാല് ദയങ്കര രസാണല്ലോ ആ ഒര് ബസ്സിൽ എന്തെങ്കിലൊരു വണ്ടി വണ്ടി വാണെൽ എല്ലാരും ഒരുമിച്ച് കേറാൻ പറ്റ്
ആ അതെന്നെ ആ അൻ
അപ്പ ഞമ്മക്കും ദയങ്കര എത്രോ ദൂരം പോയ ഫീല് കിട്ടും ഞാൻ പറയ എറ്റൊവും അട്ത്ത്ക്ക് പോയാലും കൊയ്പ്പല്യാ
ആ അതെന്നെ അല്ലെങ്കിലും നമ്മൾ പിന്നെ അമ്മ ക്ക് അമ്മളെ കൂട്ടും കുടുംബും ആണ്ട് കൂടുമ്പത്ത് അ തെന്നെ ഒരു രസാണല്ലോ പിന്നെ കൊറേ ദിവസം കഴിഞ്ഞിട്ട് കാണുമ്പോ ഉം രസാല്ലെ ഉം
ഈ റിസോർട്ട്ക്കും എവിടെ റിസോർട്ട് ബുക്കെയ്യും വെക്കേഷൻ ഒക്കെ ആയ എല്ലാര്ക്കും ഒരുമിച്ച് ന്നിട്ട് അവ്ട്ന്ന് അമ്മളെന്നെ കൊറേ കളിയും ഏ ഞങ്ങള് കൊറേ കളിയൊക്കെ പ്ലാൻ ചെയ്ത്
അങ്ങൻ തന്നെ ഉം നങ്ങളു അന്ന് അങ്ങൻ തന്നെനു ഉം പിന്നെ ഏ കോയ് ബീച്ചി പോയി ട്ട് ഞങ്ങൾ ഇപ്പാ ആ ബസ്സിലിട്ട് പാ തെന്താണ് സോങ്ങ്ടാ ഡാൻസ്ൾ ച്ചാ എന്താണ് ഇ അതേ പോലെ കടലിൽ അർങ്ങി കാണ്ട് എല്ലാരും പാടെ
അല്ലാതെ ഞാൻ പറയാ എന്നും ഇങ്ങനെ മസ്‌ലും പുട്ച്ച് ഇര്ന്ന്ട്ട് കാര്യണ്ടോ
പിന്നെ കടലിന്നൊക്കെയ് എത്ര പെരും മഴയാണ്ട് പെയ്തു ഞങ്ങൾ അങ്ങനെ വന്ന് മഴ നനഞ്ഞ് കടൽ അറങ്ങി അങ്ങ് ങ്ങനെ കൾച്ചു അപ്പൊ കുട്ടിയാൾ ഇണ്ട് മക്കൾ ഇണ്ടോന്നൊന്നും നോ
ആ അതെ ഓലെ എല്ലാരിം കൂടി ഒര് ബാത്ത്ക്ക് ആരെങ്കി ഒരാൾ ഓലെ നോക്കാൻ നിക്കും മാണം അല്ലാ
ആ ഓലിം നോക്കണം പിന്നെപ്പൊ ഉമ്മാരൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ ഓലെ മ്മാര് നോക്കും
ആ ഇമ്മാര് ഓലെ ആണ്ട് നോക്കും ഞമ്മക്ക് പറയാ ഞമ്മക്ക് എൻജോയ് ചെയ്യാന്ള്ളൊര്ണം മാക്സിമം സമ ഞമ്മൾ എൻജോ
അവിടോട്ട് എത്തുമ്പോ പിന്നെ നമ്മള് കുട്ടികളല്ലേ
അതെ ബീച്ചിലെപ്പ പോയാലും അമ്മള് കുട്ടികളാവും ഇന്റെ ഹസ്ബൻ്റ് എപ്പളും പറയും അന്നെ കൊ കാണിച്ചാ കൊണ്ടന്നതോ അതോ കുട്ടികളെ കാണിച്ചാൻ കൊണ്ടന്നതോന്ന്
ഞമ്മളെന്നും കുട്ടിയളാല്ലേ
അതെ അതെ ഉ നം നമ്മളമ്മാർക്ക് നമ്മളെന്നും ചെറിയേറ്റ്ങ്ങളാ ഉം ഉം
ആ ആ പിന്നെ കുട്ടികള ആരെക്കൊല് നോക്കേം ചെയ്യും
ആ ആ ആ ഞങ്ങള് റിസോട്ടൊക്കെ ഇട്ത്താ ഞങ്ങള് എങ്ങനത്തെ കളി ഇങ്ങൻത്തെ കളി പ്ലാൻ ചെയ്യും
ഇങ്ങനെ ഒതുങ്ങി ഇരിക്കോന്ന് അങ്ങനെ ഒന്നും ഇതുവരെ പോയിട്ടില്ലേട്ടോ ആ ആ ആ
പോക്സുന്ദരിക്ക് ഒരു സുന്ദരിനൊക്കെ വരച്ച് കൊണ്ടോവും ന്നിട്ട് കളറും കാര്യങ്ങളൊക്കെ ക്ക് കൊണ്ടോവും എന്നിട്ട് സുന്ദരിക്ക് പൊട്ട് തൊടാ ആ ബലൂണ് പൊട്ടിക്കാ ചാക്കിൽ കേയറി ചാടാ പണ്ട് ഞമ്മളെ ഓണത്തിനൊക്കെ സ്കൂളില് പരുപാടിണ്ടാണേ
അയന്നെ ഞമ്മള് കൊറേ ഇങ്ങട് അങ്ങനെ ഒക്കെ ചിറിച്ചും പറ ത് അതന്നെ നമ്മളെ മനസ്സിനൊരു
അതെ ഞമ്മക്ക് ഭയങ്കര ആ അതാണ് ഭയങ്കരറീ
ഉം അമ്മക്ക് മനസ്സില് ഇനി എന്തെങ്കിലും എടങ്ങേറുണ്ടെങ്കിലും അപ്പൊ നമ്മളതൊക്കെ
ആ അതെ അതെ ഞമ്മള് ഫാമിലീന്ന് പറഞ്ഞാല് ഓരോട് കൂടി സംസാരിച്ച് കൂട്ടം കൂടി ഇരിക്ക് പറഞ്ഞാൽ അത്രേം സുഖൊള്ള വേറൊരു കാര്യ ഇല്ല്യാ അല്ലെങ്കി ഫുൾ ടൈം കയ്യില് ഫോണ കരോലൊക്കെ കണ്ടാ ഫോണും വാണ്ട ഒന്നും വാണ്ട
ഏയ് ഒന്നും വേണ്ട ഞങ്ങളെ ഞങ്ങള് പേരേക്ക് എങ്ങനെ അറിയാ ഞങ്ങള് മൂ മൂന്ന് മക്കള് ഞങ്ങള് ര മൂന്ന് പെമക്കളാണ് മൂന്നാള്മ്പാടും ഒത്തിട്ടോള് പോവ്വാ പിന്നെ വെര്നുണ്ടോ വെര്നുണ്ടോ വെച്ച് കണ്ട് എന്നാല്ലൊള്ളാല അവ്ടെ കൂടി കൂട്ടി മുട്ടാൻ പറ്റാ
ഉം ആ ആ ആ ന്നിട്ട് ഇമ്മാര്ന്ന് കൊറെ ചീ
ആ മരങ്ങും ആ ഇമരങ്ങും അക്ക് പിന്നെ ആ ഓൽ ക്ക് പണിയക്കാരം നമ്മള് തൊള്ളറ്ന്നാൽ വർത്താനം പറയും ചെയ്യാ തിന്നും ചെയ്യാ
ഇന്റ്മ്മ അങ്ങനാ ഇന്റ്മ്മ അങ്ങനെ അന്നെ പറയാ ഇങ്ങള് ഞങ്ങളഞ്ച് ആറ് പെമ്മക്കളും ഒരാങ്കുട്ടിയാ
കുട്ടികളൊക്കെ ഈ യവിടെ ആ ങ്ങനെ കൂട്ടം കൂടിയാല് ഏ എന്താ തിന്നാത്തതൊക്കെ തിന്നും
ആ അ അതന്നെ എല്ലാം തിന്നും തെകീലാ പിന്നെയു ഇണ്ടാക്കി പിന്നെയു ഇണ്ടാക്കി ഇന്റെ മ്മ പറയും ഞാ ഹോട്ടല് ഇണ്ടാക്ക്ണ മാതിരി അപ്പൊ ഇവിടെ ഉണ്ടാക്കേണ്ടിന്ന് പറിം ഞങ്ങള് ഏഴ് ആറ് പെൺ മ ക്കളും അയ്ക്ക് പതിനാല് പേരകുട്ടികളുണ്ട്
ഇവിടെ കല്യാണം കയിച്ചോ
അല്ല ഇൻ്റെ വീട്ടില് ഇൻ്റെ വീട്ടില്
അതേന്നെ എല്ലാരും പാടം കൂടിയാലല്ലേ
ആഹ് എല്ലാരും കൂടിയാണ്ട് കൂടിയാ ഇന്റെ ഇമ്മാക്ക് പണിയാ തീരൂല
തന്നെ
ഉം പക്ഷെ അമ്മക്ക് അത്രേം സന്തോഷം അമ്മളെല്ലാരും കൂടി കൂടും
ക്കളോ ഉം
ആ ആ ഞങ്ങള് ഏഴ് മക്കളിൽ ആറ് പെമക്കളും ഒരാൺകുട്ടിയാണ് ഓ ഓൻ ഇവിടെ നാട്ടിലില്ല്യാ
ആ ആ
മഴക്കൊര് കൊറവ് ഇണ്ട് ഇവടെ രാവിലെ മുതലെന്നെ മഴെണ്
ഏ ഇന്ന് രാവിലെ മഴ ഇണ്ടായിന്നില്ല ഇതുവരെ ഇപ്പ നല്ല മഴ പെയ്യ്ന്ന്ണ്ട്
ഓ മഴ സംഗതി മഴ വാണാണും പക്ഷെ മഴ പെയ്തില്ലെങ്കിൽ മഴ പെയ്യണോ പെയ്യണോ പെയ്യണോ പെയ്യണോ പറിം നമ്മളെന്നെ മഴ ഇങ്ങട്ട് പെയ്താ പിന്നെ ഉം മുറ്റോ എര്പ്പ് പുല്ല്
പറയും ആ തൊഴിര ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ പിന്നെ അങ്ങനെയൊക്കെ പറയും
ക്ക് സംഗതി എന്താറിയോ ഉം അതെ ഞമ്മക്ക് രാത്രി മാത്രം മഴ ആ അതെ അതെ അതെ രാത്രി മാത്രം മഴ ആയാ വല്യ കൊഴപ്പയില്ല
അപ്പ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ കട്ന്നൊർങ്ങ അല്ലെ
അപ്പ നല്ല തണ്ത്ത് കെട്ന്നൊറങ്ങാ ച്ച് ഏ ഡ്രസ് ഡ്രസ് ഒണ ങ്ങുംവാണം വെയിലായാൽ ആകെ ചൂടാൺന്ന്ള്ള പ്രശ്നം മാത്രെ ഒള്ളു ബാക്കി എല്ലാം ഒര് കൊഴപ്പുയില്ല. മഴയാണെങ്കി ചൂടില്ലാന്ന്ള്ളെ മാ ത്ര ഒള്ളു ബാക്കിയെല്ലാം പ്രശ്നാവാ
ആഹ ആ പിന്നെ നമ്മളെ സമയം ഇന്നാ ഓക്കെട്ടോ
ആ ഓക്കേ ഓക്കേ
ഉം